ഹലോ
അല്ലേ
ഈടേം ഇണ്ട് സുഖാ
എന്ത്
സു
സു ആഹ് സുഖം
ഉം എന്തെട്ക്ക്ന്ന്ണ്ടേ എന്തെയ്യുന്നെ?
ആഹ് ഇണ്ട് തിരിഞ്ഞ്ട്ട്ണ്ട്
അതെയാ? ഉം പിന്നെ വീട്ടിലാരൊക്കേണ്ട്?
എന്റെ അനിയനും ഭാര്യയും മക്കളും
അതെയാ? ആഹ് ആഹ് ഉം, താനെന്ത് ചെയ്യുന്നു ജോലിക്കൊക്കെ പോവ്ന്നുണ്ടോ?
ജോലിയൊന്നും ചെയ്യുന്നില്ല. താൻ ജോലിക്ക് പോന്നോ?
ഇല്ല ഇല്ല ഞാൻ ജോലിക്കൊന്നും പോവ്ന്നില്ല.
താൻ എത്രേ പഠിച്ചത്?
ഞാന് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചത്. ശേഷം ടി ടി ആഹ് മക്കള് മൂന്ന് പേരാ
ആദ്യത്തേത് എരട്ട കുട്ടികളാ രണ്ടാമത്തത് ഒന്നര വയസ്സായി.
ആഹ്
ആഹ് എരട്ട കുട്ടികള് അഞ്ചാം ക്ലാസ്സില് പഠിക്കുന്നത്. വീട്ടില് പിന്നെ ഉമ്മ ഇണ്ട് ഉപ്പ മരണപ്പെട്ടിട്ട് രണ്ട് വർഷായി. പിന്നെ ഏഹ് രണ്ട് പെങ്ങമ്മാര് കല്ല്യാണം കഴിച്ചു പോയി. പിന്നെ മൂന്ന് ആൺമക്കള്. മൂത്തത് ഏട്ടനും രണ്ടാമത്തെ എന്റെ ഏഹ് എന്റെ ഭർത്താവും മൂന്നാമത്തെ ഒരനുജനോണ്. മൂന്ന് പേരും കല്യാണം കഴിഞ്ഞു.
ഉം ആടെ മഴയൊണ്ടോ?
ഇവിടെ മഴ രാവിലെല്ലായിരുന്നു. ഉച്ചക്ക് ശേഷം വന്നിര്ന്നു. മഴ നല്ല മഴയുണ്ടായിപ്പ
അതെയ ഉം ഞാനിപ്പം പർ താവിന്റെ വീട്ടില് എന്റെ ഉമ്മ വിളിച്ചിരുന്നു എന്റെ സ്വന്തം ഉമ്മ അപ്പൊ അവര് പറഞ്ഞഞ് അവിടെ നല്ല മഴയാ അപ്പൊ ഇവിടെ ഇവിടെ നല്ല വെയിലാ ഉം അമ്മ അവിടെയാണെന്ന് നമ്മ ക്ക് കൃഷി തോട്ടം അതൊക്കെയുണ്ട്
ഹലോ
ആഹ പറഞ്ഞോ
ഉ ആഹ കൃഷി തോട്ടം അതെല്ലാം ഉണ്ട് അവിടെ അപ്പൊ അവിടെയ എല്ലാം മഴ വന്ന് ഇല്ല വീട്ടില് പോയില്ല പോണം അവിടെ ബെ
പോയിട്ട് എത്രയായി
ഞാനേ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് പോയതാ അതിനുശേഷം പോയിറ്റാ ഇനി അവർക്ക് അവർക്ക് ഭയങ്കര വാഷ
ഇമ്മ എന്ത് ചെയ്യുന്ന
ഏഹ്
കഴിക്കൻ എന്താ ഉണ്ടാക്കിയത്
കഴിക്കാന് ദോശയും പിന്നെ കോഴികറിയും ഞങ്ങൾ ഇവിടെ രാത്രി അപ്പം ആര് ചോറ് കഴിക്കാറില്ല
ഉ ഇ സൗണ്ട് കേക്കുന്നുണ്ടോ
അതെയ അതെ ഞങ്ങള് വല്യ ഫാമിലി അല്ലേ അതുകൊണ്ട് എല്ലാരും ഉണ്ട് അത സൗ പാട്ടെവെക്കുന്നത്
ഉമ് നിങ്ങ ചെറിയ ഫാമിലി ആയിക്കലാ
ഉമ് അതെ
അതെയാ അതുഒണ്ട് ആ സെ ഏത് ഒച്ചയും ബാളൊന്നും കേക്കുന്നില്ല
നിന്റെ നിനക്ക് എത്ര ആളുണ്ട് നിന്റെ വീട്ടില് സ്വന്തം വീട്ടില്
ഞാനും ഞാനും എന്റെ എന്റെ ഇച്ചാവും അനിയത്തിയും പിന്നെ ഉമ്മാവും ഉപ്പാവും ഉണ്ട് ഉ
അനിയത്തി കല്ല്യാണം കഴിഞ്ഞത് എവിടെയാ
ആഹ് അനിയത്തിന്റെ ചാനലൊക്കെല്ലയാണ
എവിടെയാ കല്യാണം കഴിഞ്ഞത്
അനിയത്തി അടുത്തന്നെ എന്റെ വീടിന്റെ അടുത്തന്നെ കഴിഞ്ഞത് പിന്നെ ഏട്ടം മങ്ങലയിച്ചത് കുറച്ച് ദൂരേന്ന
ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ
ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഏഹ് ജോലി ചെയ്യാന് ശ്രമിക്കുന്നുണ്ട് ഓൺലൈന് ഉം പിന്നെ ആഹ് പിന്നെ ഭർത്താവ് ആണെങ്കില് ഗൾഫില ഏത് വിദേശത്താണ് ന്ന ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്
ഭർത്താവ് സമ്മതിക്കുന്ന ജോലിക്ക് പോവാൻ
ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പോവാതിരുന്നത് അല്ലെങ്കില് ഞാൻ പോവായിരുന്നു
അല്ല ഹാപ്പിയാണോ
നാൻ ഹാപ്പിയാണ് ആഹ് സന്തോഷം ഉം താനോ
ഉ സന്തോഷണ്
അതെയാ അലഹംമ്മദില്ലില്ല അതുപോലെ എന്നും ഇരിക്കട്ടെ
അതെ
ഉഹ് ഉം പിന്നെ എന്താ
ല്ല
ഏഹ്
ഇകള് പഠിക്കാണോ കുട്ടികളിപ്പൊ പഠിക്കാണോ
ആഹ് ഇപ്പൊ പഠിക്കണ് മൂത്തവര് അരട്ടക്കുട്ടികളാ അവര് ഇബർ പഠിച്ചോണ്ടിരിക്കയാണ് ഉം
ത്രാം ക്ലാസില
അവര് അഞ്ചാം ക്ലാസ്സില് പഠിക്കുന്നു
ആഹ
ആഹ് അഞ്ചാംക്ല
പട്ത്തത്തിൽ നല്ല നല്ല ഇത്ണ്ടോ അറിവുണ്ടോ
അറിവൊക്കെ ണ്ട് പഠിത്തത്തിന് നല്ല താല്പര്യക്കെണ്ട് ച്ച് ചെല സമയത്ത് അവര് ഇങ്ങനെ മടി കാണിക്കണ് അത് ഏഹ് സ്കൂളിന്ന് വന്ന് നാലുമണി ആവുമ്പോ സ്കൂള്ന്ന് വന്ന് നേരെ മദ്രസയിലോട്ട് പോന്ന് ഓ കൊർ സ് മടിയൊക്കെണ്ട മദ്രസന്ന് വന്നിട്ട് കുറച്ച് റസ്റ്റ് എവെ ക്ഷീണം പോലെ ഇങ്ങനെ ഇരിക്കും അപ്പൊ പഠിക്കാനൊക്കെ കുറച്ച് മടിയെല്ലാം ഉണ്ടാവും അവർക്ക്
ഉം ഉം ഉം ഉം
ഉം അങ്ങനെയള്ള ഉം പിന്നെ രണ്ടു പേർക്ക് ഭയങ്കര വാശി പിന്നെ എരട്ട കുട്ടികളാവകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവന്ന് എല്ലാരും പറയുന്ന് ഉം
ആഹ് അതെയ എല്ലാവറും പറയുന്നടാ ഉം
പറയന്ന്ണ്ട് ഉം തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്
ഉം ൻ്റെ വീട്ടില് ഏട്ടനും അനിയനും അവരുടെ വൈഫ് ഭാര്യയും കുട്ടികളും
ആഹ്
അങ്ങനെ അഞ്ചു കുട്ടികളാ ഉം മൂന്ന് പേര് ക്ലാസ്സിൽ പോന്ന്ണ്ട് ഒരാള് എട്ടാം ക്ലാസ്സിലും പിന്നൊരാള് അഞ്ചാം ക്ലാസ്സിലും പിന്നൊരാള് രണ്ടാം ക്ലാസ്സിലും
അതെയാ
അത്ര പടത്തത്തില് മുമ്പിലല്ല രണ്ട് പേര് നല്ല ചട്ടത്തിന് നല്ല ഇതാണ് അവര് നല്ല മുന്നേ നല്ല പ അല്ല മുന്നേ നല്ല പഠിച്ചോണ്ടിണ്ടായിരുന്നു ഇപ്പളാ ഇങ്ങനായത് ആഹ് മുമ്പ് നല്ല പടുത്തം ഉണ്ടായി ഇപ്പൊ കളി കൂടി അതാണ് പ്രശ്‌നം
ആഹ് ളേ ആൺകുട്ടികളാവ്പോ പിന്നെ അങ്ങനെയുണ്ടാവും ഉം
വേറെല്ലാ കാര്യത്തിനും താല്പര്യ പഠിക്കാന്
പക്ഷ ആ താല്പര്യം കുറവാ ആഹ് അത് ശരിയാവും ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ അതും കൊറച്ച് കഴിയുമ്പോ. ആഹ് അത് കൊറച്ച് കയിമ്പോ എല്ലാ ശ്ശെരിയാവും. ശരിയാവും ശരിയാവും ഉം അതങ്ങനെയൊക്കെ ഉണ്ടാവും ആൺകുട്ടികളാവുമ്പോ.
ഉം പിന്നെ എന്തൊക്കെയാണ് വിശേഷം?
വേറെന്താ?
ഫുഡ് കഴിച്ചോ? കഴിക്കുന്ന സമയ.
ഇല്ല കഴിച്ചില്ല ഞങ്ങൾ ഒരു ഒമ്പത് മണിയാവുമ്പോ കഴിക്കും.
ഒന്നിച്ചാണോ ഫുഡ് കഴിക്കാറ്?
ആഹ് ആഹ് ഞങ്ങളൊന്നിച്ചി ഒന്നിച്ചി ഇരുന്നാണ് ഭക്ഷണം കഴി ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴി
ഉം ഉം ഉം
ിച്ചിരുന്ന ഭക്ഷണം കഴിക്ക ചോറ് രാത്രി ആരും ചോറ് കഴിക്കാറില്ല. എല്ലാരും അപ്പം ആണ് ന തോന്നുന്നത്.
ഞാന് കൊറച്ച മുമ്പ് തയ്ച്ചോണ് ഉണ്ടായിരുന്നു. എന്റെ ഇച്ച ൻ എച്ചാന്റെ ഭാര്യ രണ്ട് നയിറ്റി കൊണ്ട് വന്നിരുന്നു അത് തയ്ച്ചോണ്ടിണ്ടായിരുന്നു.
തുന്നൽ അറിയോ?
ആഹ് തയ്ക്കാനറിയുന്നു അറിയാന് ഞമ്മളെ. ലേഡീസിന്റെതറിയും പെണ്ണ്ങ്ങളെ. ഡ്രസ്സ് എല്ലം അറിയുന്നു അടിക്കാന് നല്ല അറിയുന്നുണ്ടാണ്.
അതെ അതെയ ആഹ് ആഹ്
മോള് പറഞ്ഞിരുന്നു അവളോട് കൊറച്ച് സംസാരിച്ചു ചായ കുടിച്ചു. ഒന്നിച്ചിരുന്ന് അങ്ങനൊക്കെ പിന്നെ. അവർ പോയി കൊറച്ച് കഴിയുമ്പോ പോയി പിന്നെ എന്റെ അനിയന്റെതും എട്ടന്റെ വൈഫ് ഇണ്ടേന്ന് അവരോട് സംസാരിച്ച് ചിരിച്ചു കളിച്ചു
അതെയാ ഉം അതെയാ ആഹ ഉം ഇങ്ങനെ മൂത്തുമ്മാന്റെ മോളും പോയി
ആഹ് മൂത്തമ്മാന്റെ മോള് പോയി പിന്നെ പ്പാന്റെ അമ്മായി ഇണ്ടായിര്ന്നു ആഹ് ചുറ്റി കൊണ്ട് പോയത് അമ്മായിന്റെ ഉമ്മ വന്നിരുന്നു അവിടെ
ആഹ് തയ് തയ്ച്ച് കൊണ്ടുപോയത് ന്നാ പറയ്ന്നത് അതെയാ അതെയാ ഉം
ആഹ് തയ്ക്കാനുണ്ടായിരുന്നു അത് തയ്ച്ച് കൊണ്ട്പോയി പിന്നെ ഞാൻ കൊറച്ച് ജോലിയെല്ലാം ചെയ്തു വൈന്നേരം
അതെയാ വൈകുന്നേരം എന്താ ജോലി ചെയ്യണ്ടേ
അത് കുട്ടികള് അല്ല കുട്ടികള് വേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു ഉള്ളിലെല്ലോം
ആഹ് അങ്ങനെ ആഹ് അതെ
മിഠായിന്റെ അതെല്ലാം തിന്നിട്ട് കുഞ്ഞുങ്ങള് ഇട്ടിരുന്നു അതിലെ അടിചു കോരി കളഞ്ഞു അങ്ങനെ
ആഹ ഭാഷ ഒരു വ്യത്യാസത്തായിട്ട് ഭാഷ കുറച്ച് വ്യത്യാസണലോ ഓ ചെലതൊക്കെ പറയുന്നതൊന്നും മനസ്സിലാവ്ന്നില്ല എനിക്ക്
അതെയോ മനസ്സിലാവ്ന്നില്ല
ഉം പിന്നെ എന്തൊക്കെണ്ട് വിശേഷം
ന്തൊക്കെ ഇങ്ങനെ ഉണ്ട് അതല്ല
കൃഷിയുണ്ടാ കൃഷിയെ
ഇണ്ടാക്കും ഡെയ്ലിയല്ല ഇങ്ങനെ ഇണ്ടാക്കും ഇടെക്ക് ക്കിടക്ക് തോന്നുമ്പോ ഇണ്ടാക്കും തക്കാളി പിന്നെ
ആഹ്
ക്കിങ്ങനെ വെണ്ടക്ക
വെണ്ട ആഹ് വെണ്ടയല്ലേ വെണ്ടക്കാന്ന് പറയുന്നേ?
ആഹ് വെണ്ടാ
ആഹ് അതെയൊ ആഹ് അങ്ങനെയുള്ള കൃഷി ഉം എന്റെ വീട്ടില് കൃഷിയെ ക്കണ്ട അടക്ക, തേങ്ങ, അടക്ക തോട്ടം വല്ല്യ തോട്ടാണ് അടക്കാ തോട്ടം
നേരത്തത് ഇങ്ങനന്നെ കയ്ഞ്ഞിട്ട്
ആഹ് അതെയാ ഇണ്ടോ? ആഹ് അടക്കി
ഇങ്ങനെ ക്യാശ് കൊടുത്തിട്ട് അങ്ങനെ
ആഹ് ആഹ് ആഹ് അഹ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നെ എന്റെ നാട്ടില് അങ്ങനെ ചെയ്യ ആഹ് ആഹ് അട്ക്കക്കെക്കെ ഭയങ്കര വെലയാ അത് നല്ല കൃഷിയാ ഉം ഉം പിന്നെ
വിളിച്ചിരുന്നു നേരത്തെ അങ്ങനെ അവരോട് സംസാ സംസാരിച്ചു ചിരിച്ചു കളിച്ചു അവളെ വെഷമം പറഞ്ഞു സന്തോഷം പറഞ്ഞു അങ്ങനെക്കെയായി സമയം പോവും
അതേയാ?
എന്നാ ശരി
ഏഹേ എന്നാ ശരിയെടാ ശരി ശരി ഉം ആഹ് ശരി ഉം